ഹലോ
ഹലോ
കേൾക്കുന്നുണ്ടാ
ആഹ് കേൾക്കുന്നുണ്ട്
എന്താ വിശേഷം എന്താ പണി ചായക്കൂടി
പിന്നെ ചായൊക്കെ ഇല്ല കോളേജ് വിട്ട് ഇവിടെ വന്ന ഇരിക്കയാ
ഓ അത് ശെരി ചായ കുടിച്ചില്ല
ഏയ് കുടിച്ചില്ലേ കുറച്ച് എണിട്ട് പോയി കുടിക്കണം
ഓ അത് ശെരി ഇന്നെന്താ ചായക്കെന്താ കടി
ചായക്ക് ഇപ്പൊ ഹോസ്റ്റലില ആാണ് അപ്പൊ പുറത്ത് കടൽ പോയിട്ട് കൊടുക്കാറ
ഓ അത് ശെരി അപ്പൊ എന്നും ചായ പുറത്തന്നും തന്നെയണ കുടിക്കാറ്
ആഹ് എന്നും ഇടക്കൊക്കെ നാട്ടിലാവുമ്പോ പിന്നില്ല ഇവിടെ പ പുറത്ത് തമിഴ്നാട്ടിലാണ്
നി അവിടന്ന് ഇും എണ്ണക്കടികളൊക്കെ തന്നെയാണ് കട കുടിക്കാറ് ചായൻന്റെ കൂടെ
ആ അല്ലെങ്കിൽ ചായ മാത്രം ഇടക്ക എപ്പഴെങ്കിലൊക്കെ ഇങ്ങനെ പൂതിയാവുമ്പോ എന്തെിലൊക്കെ തിന്നും
ഓ അത് ശരി പിന്നെ എന്തൊ എക്ക് വിശേഷങ്ങളെ പഠിപ്പൊക്കെ നന്നായി ഉഷാറായി പോകുന്നുണ്ടാ
ആഹ കൊഴപ്പില്ല ഇങ്ങെ പോവണ്ട്
ഓ സിനിമ ഒക്കൊക്കെ പോകാറുണ്ട് ഞാനിവിടെ വെറുതെ ഇരിക്കാ
ചാടിച്ചാ
ഓ ചായൊക്കെ കുടിച്ചോ ചായ കുടിച്ചി കേക്കായിരുന്നു സ്പഞ്ച് കേക്ക് ഇല്ലേ അതായിരുന്നു അല്ല ഉണ്ടാക്കിയതല്ല അത് വാങ്ങിയതാണ് ഉണ്ടാക്കാറുണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാറണ്ട്
ഏഹ്
ഇത് വാങ്ങിയതാണ് ഉണ്ടാക്കാറ് നമ്മള് ക്രീം കേക്ക് ഉണ്ടാക്കാറുണ്ട്
മറ്റേ ബർത്ത്ഡേ കേക്ക ഒക്കെ ഉണ്ടാക്കും
ഓ ബർത്ത്ഡേക്ക ഒക്കെ ഒക്കെ ഉണ്ടാക്കാറുണ്ട്
ഉം
ഇപ്പൊ അത് അത് നല്ലതല്ലേ അതുപോലെ തന്നെയാണല്ലേ ഈ സ്പഞ്ച നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നതേ നല്ല സുഖണല്ലോ കേക്ക് ഉണ്ടാക്കാൻ നല്ല എളുപ്പാണല്ലോ സ്പഞ്ച് ശരിയായ മതിയല്ലേ ഉണ്ടാക്കാറുണ്ടോ എല്ലാ ക്രീം കേക്കുകളും ഉണ്ടാക്കാറുണ്ടോ
ആഹ് കൊറെങ്ങ ഇപ്പം ബാഞ്ചെ കേക്ക് റെഡ് ഫോറസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിരുന്നു പിന്നെ ഇപ്പ നിർത്തിയതാ
ഇടക്ക നമുക്ക് ഇൻട്രസ് ണല്ലേ ഉണ്ടാക്കാാന് താല്പര്യം ഉണ്ടെങ്കില് കുഴപ്പില്ല
ആഹ് അന്ന് കൊറോണ ടൈം ആയ കാരണം എല്ലാരും കേക്ക് മ്മെ കൂടിറ്റ്
ആഹ് കൊറോണന്റെ ടൈമില് കൊറോണന്റെ ടൈമില് ഇതൊരു പരിപാടില്ലേന് എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കുന്ന പലവിധ കേക്കുകൾ ആഹ് അത് ശെരി കേക്ക് ഉണ്ടാക്കി വിൽക്കാനെക്കെ ഉണ്ടായിരുന്ന അന്ന്
അന്ന് അന്ന് നമുക്ക് അന്ന് കേക്ക് ങ്ങനെ ഉണ്ടാക്കും ഓരോരുത്ത ച ചോദിക്കും ഇങ്ങനെ വിൽക്കാൻ പറ്റ റ്റ പെ നമുക്ക് അന്ന് ബോക്സിന ബോക് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല
ആഹ് അങ്ങനെ
അപ്പൊ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ലേ പിന്നെ ആരെങ്കിലും കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോഓർക്കും ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ഇ കൊടുക്കും
ആഹ് വീട്ടില് അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ചച്ച് നോക്കോ ആഹ് അത് ശെരി ഭക്ഷണങ്ങളൊക്കെ എല്ലാ ഭക്ഷണ ഉണ്ടാക്കോ ബിരിയാണി അങ്ങനത്തൊക്കെ ഉണ്ടാക്കും നെയ്ച്ചോറ്
ത്ത് പഠിക്കണ കാരണം ഇപ്പൊറ റൂം എടുത്തിക്കില്ല അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ അറിയാം
ആഹ് അത് ശെരി ആ എല്ലത ഇങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ചച്ച് നോക്കി അലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കോ ബിരിയാണിയ ഒക്കെ ഇഷ്ടണോഴിക്കാാന്
ആഹ് ബിരിയാണിക്കെല്ല ഇഷം മന്തിനൊക്കെ ഇഷ്ടം ബിരിയാണി അൊ ബിരിയാണി
ഓ ഓ അത് ശരി ആഹ് ബിരിയാണി അലെ കൂടുതൽ ഇഷ്ടം നിങ്ങളെങ്ങനെ ബിരിയാണിയില് നല്ല സാധനങ്ങളൾ ഇടും മുളക് പൊടി അങ്ങനത്തെ എല്ലാ ഐറ്റംസ് നത്തണ്ണണോ ബിരിയാണി ഉണ്ടാക്ക അതോ മഞ്ഞൾപ്പൊടി മാത്രോ
എന്റെമ്മ ഉണ്ട് എന്റെമ്മ ഉണ്ട് ആദ്യ തന്ന അല്ലാ അത്ൊട്ടിന്നു പിന്നെ ഉമ്മ പറയും അ അതിനൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് ഒന്നും ഇടാതെ
മഞ്ഞൾപ്പൊടി ഓ ഞങ്ങള അങ്ങനെ തന്നെ മഞ്ഞൾപ്പൊടി അതേമാതിരി ഉള്ളി വാട്ടിക്കാണ്ട് അതിലേക്ക് ചിക്കന് കോയി ഇട്ടാണ്ടാാണ് ഉണ്ടാക്കുക അല്ലാതെ ആഹ് പൊരിച്ച് അങ്ങനെയാണ് ചെയ്യാറ്
ഞങ്ങൾക്ക് പൊരിച്ച ചിക്കനിന്റെ ബിരിയാണി ഇഷ്ടം അപ്പൊ അത് പൊരിച്ചിട്ടുണ്ടാക്കും
ഓ അത് ശെരി അപ്പൊ നല്ല രസമുണ്ടാവൂലെ
ആഹ് ഉമ്മ ഉമ്മ ഉണ്ടാക്കിയ കേഴിക്കാ രസം അപ്പൊ നാട്ടൊക്കെ പോകുമ്പോ ഇപ്പൊ ലീവിനൊക്കെ നാട്ട പപ്പ ഉണ്ട അത് ഉണ്ടാക്കി വെക്കാൻ പറയും ആഹ് ഇപ്പൊ നമുക്ക് ഇവിടെന്ന് കൊറ നക്കല ഇപ്പൊ പൂതിയാവല്ലോ ഓരോ ഓരോ ഫുഡിനൊക്കെ
ഓ അത് ശെരി നിങ്ങളെ അവിടുന്ന് എന്താണ് ഫ്രണ്ട്സുകളായിട്ട് കുറെേ യാത്രകളൊക്കെ പോകാറുണ്ടോ എങ്ങോട്ടെങ്കിലും ബീച്ചിലേക്ക് എങ്ങനെയൊക്കെ പോകുവോ
ആ ഇവിടന്ന് എങ്ങനെ ഇപ്പ ഇവിടെ ഇവിടെ അധികം വരാ ബീച്ച് അധികം ഇവിടെ ഇല്ല ഇവിടെ അധികം മല
ആ കാണാനൊക്കെ പോകോ മലകളിലേക്കൊക്കെ കാണാൻ പോവോ നല്ല ഭംഗി ആവൂലേ മഴയുള്ള സമയം ഇപ്പ മഴയുണ്ടവിടെ
ഇവിടില്ല ഇവിടെ ഇപ്പ നല്ല ചൂടാണ് ഇവിടെ ഇ- ഡിസംബർ ആ ഡിസംബർ ഒക്കെ ആവുമ്പോൾ പിന്നെ മഴ ഉണ്ടാവുക
ഓ അത് ശെരി അപ്പൊ നല്ല ചൂടായിരിക്കല്ലേ അപ്പൊ മലകളിലേക്കൊക്കെ പോകുമ്പോ നല്ല ചൂടാവൂലേ മലന്റെ മുകളിലേക്കൊക്കെ പോകുമ്പോൾ
ആ വ വൈകുന്നേരം ആയാലും ഇവിടെ ഒരു കാറ്റുണ്ടാവും അപ്പൊ പിന്നെ കൊഴപ്പില്ല ആ
ഓ വൈകുന്നേരം ഇങ്ങനെ പോകാനും എല്ലാരും നല്ല രസായിരിക്കുംല്ലേ എല്ലാരും കൂടെ പോകാനൊക്കെ അത് ശരി രസം സിനിമക്കൊക്കെ പോകാറുണ്ടോ സിനിമ കാണാറുണ്ട്
കാണാൻ ഇഷ്ടമില്ല അപ്പൊ അതുകൊണ്ട് ഇനി പോവാറൊന്നില്ല
ഓ സിനിമ കാണാറില്ല
ഇല്ല്യ
ആ അപ്പം ഓ അത് ശരി ഒന്നും കാണാറില്ല സീരിയല് സിനിമ അങ്ങനത്തെ ഒന്നും
സീരിയലൊക്കെ ചിലത് ഇങ്ങനെ ഇപ്പൊ റീൽസിലൊക്കെ എന്തെലും കാണുമ്പോ അങ്ങനെ
ഓ അത് ശരിയാ അങ്ങനെല്ലെ ഓ എല്ലാരും സിനിമക്കൊക്കെ തിയേറ്ററിലൊക്കെ പോകാറുണ്ടാവുംല്ലേ
ഹറാമ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് അപ്പൊ അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല അവിടെ പോയി കാണുന്നതില്
ഓ അത് ശെരി പിന്നെ എന്തൊക്കെയുണ്ട് ഇങ്ങനെ മന്തിക്കെ ഉണ്ടാക്കോ?
ആ മ ആ മന്തി ഒക്കെ ഉണ്ടാക്കും മന്തിന്റെ ഉമ്മ ഉണ്ടാക്കും ഉമ്മ അങ്ങനത്തെ ഫുഡിലൊക്കെ നല്ല ഉണ്ടാക്കും അപ്പ അത് നോക്കിട്ട് ഇങ്ങനെ ആ എല്ലാതും ഉണ്ടാക്കും
ഓ അത് ശെരിയാ നല്ല രസായിരിക്കില്ലേ ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ
അതൊക്കെ നല്ല രസം ഇപ്പൊ പുറത്തു പോയി പഠിക്കണോണ്ട് അതൊക്കെ നല്ല രസമായിട്ട് തോന്നും
ആ വീട്ടിൽ ഉണ്ടാകുമ്പോൾ എന്നും കിട്ടുമ്പോൾ രസണ്ടാവൂല അല്ലേ ഇടക്ക് കിട്ടുന്നത് കൊണ്ടാവൂലേ കിട്ടുന്ന
കിട്ടുമ്പോ നല്ലൊരു ടേസ്റ്റാ
ആ അത് ശരിയന്നെല്ലേ കൊറെ കഴിഞ്ഞ് വരിയല്ലേ അപ്പൊ നല്ല ഭക്ഷണങ്ങളാവൂലേ കിട്ട കൊറെ കഴിഞ്ഞ് എത്തുമ്പോ
അതെ ഇന്ന് എന്താ ഉച്ചക്ക് കഴിച്ച്
ഉച്ചക്ക്ന്ന് ചോറുണ്ടായിരുന്നു പിന്നെ കോഴിക്കറി ഉണ്ടായിരുന്നു പപ്പടം പയറുപ്പേരി ഇതായിരുന്നു എന്റെ ഉച്ചക്കത്തെ ആ അങ്ങനെ പോന്നു വൈകുന്നേരം ഇതേ മാതിരി ചായേം ഇതും നിങ്ങള് രാവിലെ എന്താ കഴിക്കാ ആ രാവിലെ എന്താ
ഞാൻ ഇന്നലെ നാട്ടിൽ അത് അവിടെ അങ്ങത്തെ പക്ഷെ ഇന്നലെ ഞാൻ നാട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ നേരം വൈകി എണീക്കാന് അപ്പൊ ഒന്നും കഴിച്ചില്ല പിന്നെ ഉച്ചക്ക് ഇവിടെ ചി- ഒന്ന് ഒന്നും കൂടിച്ചില്ല നേരം വൈകി ഇല്ല നേരം വൈകേ കാരണം ഒന്നും കുടിച്ചില്ല പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ ചിക്കൻ റൈസ് ഉണ്ടായിരുന്നു.
ഓ അങ്ങനെ ഓ കുഞ്ഞുങ്ങള് വാങ്ങുന്നതേ
ആ ഉച്ചക്ക് പിന്നെ അവിടെ
അതെന്താ നെയ അല്ല അതെന്താണ് നെയ് ചോറിൻ്റെ മാതിരത്തെ സാധന ആണോ അതോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ അതാണോ?
ആ ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സാധനം. ചിക്കനൊക്കെ ആദ്യം ചോറ് ആഹ് പുല ആഹ് ചോറൊക്കെ ആദ്യം ഒരു വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ടവും. പിന്നെ അഐക്ക് എന്താ സോയാ സോസും ഓരോ മസാലക്കെട്ട് ചിക്കൻ പൊരിച്ചൊക്കെ ഇട്ടിട്ട് റൈസ് ക്യാപ്സിക്ക ഒക്കെ ഇട്ടിട്ട് ആഹ് നല്ല ടേസ്റ്റ് ആണ്.
അല്ല ഞമ്മള നെയിൽസ് ബിരിയാണിന
ആഹ് ബിരി ബിരിയാണി പോലത്തെല്ലേ വേവിച്ച പോലത്തല്ലേ ഇതൊരു ഫ്രൈഡ് റൈസ് പുലാവ് ഫ്രൈഡ് റൈസ് അങ്ങനത്തൊക്കെ ഒരു തമിഴ്നാട്ടിലെ സ്പെഷ്യൽ അതാണ്
ഓ അത് ശെരി
ഉം
പിന്നെ എന്തൊക്കെയണ്ട് വിശേഷങ്ങള് എല്ലാർക്കും സുഖല്ലേ? ഫ്രണ്ട്സർക്കൊക്കെ സുഖല്ലേ?
ആഹ് സുഖ സുഖാണ്. പിന്നീ രാത്രി എന്താ ഫുഡ്
ഇന്ന് രാത്രി ഇനി ഇതന്നെ ഞങ്ങള് രാവിലെ വെക്കുന്ന തന്നെ ഉച്ചക്കും രാത്രിയോ ഒരു നേര ഭക്ഷണം ഉണ്ടാക്കലോള്ളൂ
ആഹ് ചിലവർ ആണേ രാത്രി ചപ്പാത്തി വൈച്ചൊക്കെ ഇണ്ടാക്കി കഴിക്കാറ്
ല്ല രാത്രി ഇവിടെ ഒന്നും ഉണ്ടാക്കാറില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളു ആ ചിലർ അങ്ങനെ ചിലർ ചപ്പാത്തി അതേമാതിരി ദോശ ഉഴു ഉഴുന്ന് ദോശ മറ്റേ മസാല ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് രാവിലക്കത്തെ ഫലഹാരം ഉണ്ടാക്കുന്നോലുണ്ടല്ലോ രാത്രി
ആഹ്
ആഹ് ചെലറിയ ഞങ്ങളങ്ങനെ ഉണ്ടാക്കാറില്ല ഞങ്ങള് ഇതേമാതിരി ഉണ്ടാക്കാറേ ഉള്ളു അങ്ങനത്തെ ഭക്ഷണങ്ങള് പിന്നെ വ
ചിലന്താണ് ഫുഡ്
ഞങ്ങളവിടെ സ്പെഷ്യല് അർഞ്ഞാല് ഇങ്ങനെ പലഹാര ങ്ങളിലോ അതോ ഭക്ഷണങ്ങളിലോ രാവിലെ ത്തതോ
അല്ലമ്മ ഇപ്പ ചെല സ്ഥലത്ത് പറഞ്ഞാല് അവിടെ കല്ലുമ്മക്കായ അങ്ങനെയൊക്കെ ഓരോന്നുണ്ടാവൂലേ
ഓഹ് അങ്ങൻത്തെ സ്പെഷ്യലോ അങ്ങനെ ഇവിടെ ചോദിച്ച ച്ചാൽ എന്താ ഞങ്ങളവിടെ എല്ലതും ഉണ്ട് പഴംപൊരി
ആഹ്
അങ്ങനൊക്കെ ഒരുപാ ആഹ് പഴംപൊരി അങ്ങനത്തൊക്കെ തന്നെയ സ്പെഷ്യലിന്ന് പറയുമ്പോ അല്ലാതന്നാ ബ്രെഡ് പൊരി പഴം പൊരി പിന്നെ എറച്ചികേക്ക് ഉന്നക്കായ നെയ്യപ്പം ഉണ്ണിയപ്പം
ആഹ് അതൊക്കെ ആഹ് അത് എന്നാ അങ്ങെ തന്നെ ഞങ്ങളവിടെ ഇതേപോലെ തന്നെ
ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങൻ തന്നെയാണോ
അങ്ങനെയൊക്കെ
ആഹ് അങ്ങനെ തന്നെ കല്ലുമ്മക്കായൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ അരിപ്പൊടി ഒക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാക്കുന്നതാണല്ലോ
ആഹ് അത് നല്ല ടേസ്റ്റ് അത് ആഹ് കോഴിക്കോടൊക്കെ ആ ഭാഗത്ത് നല്ല ഫേമസാ
ആഹ് നല്ല ടേസ്റ്റ് ആണേ
ഉം
പിന്നെ എന്തൊക്കെയ ബീച്ചിലേക്കൊക്കെ പോയിട്ടുണ്ടോ അവിടെയുള്ള കള് കല്ല്മക്കായ കഴിക്കാൻ പോയ ട്ത്തൊക്കെ
അല്ല അത് ഞങ്ങള് പറഞ്ഞല് ഈ ഫ്രണ്ട്സ് ഈ ഈ മറ്റേ കോഴിക്കോട് കണ്ണൂരൊക്കെ ആ ഭാഗത്തുള്ളവരുണ്ട് അപ്പൊ അവര് വരുമ്പോ ഇണ്ടാക്കി കൊണ്ട്രു അപ്പ അങ്ങനെ കഴിച്ചതാ
അപ്പൊ നല്ല രസാണല്ലേ കല്ലുമ്മക്കായ നല്ല ടേസ്റ്റ് ആണ് പിന്നെ കാടമുട്ട അതൊക്കെ കഴിച്ചിനാ കാടമുട്ട മസാല മസാല നല്ല ടേസ്റ്റ് റ്റാണതി അത് ഞമ്മക്ക് തന്നെ ഉണ്ടാക്കാല്ലോ
ആരിയ അത് ഇതുവരെെൻ ട്രൈ ചെയ്ത് നോക്കിട്ടില്ല
ആഹ് മുളകും പൊടി മഞ്ഞൾ പൊടി കിട്ടാണ്ടേ ആ അത അത്രേ ഉള്ളൂ ആഹ് ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾ പൊടി അങ്ങനത്തൊക്കെ ഇട്ടാണ്ട് ആഹ് പിന്നെ അയ്ലേക്ക് ഇത്തിരി പുളിയുടെ നീരും
ആഹ്
എന്നിട്ട് അതും ഇതെ ഉപ്പും ഇട്ടാണ്ട് അതയ്ക്ക്ട്ടാണ്ട് ഫ്രൈ ചെയ്യാ അങ്ങനെ ഉണ്ടാക്ക നല്ല രസാണ് ആ കാടമുട്ട മസാല നല്ല ടേസ്റ്റ്
അതില്ല എക്ക് വര മുട്ടമ്മ വര വരയ്ക്കുവോ
കാടമുട്ടമ്മല് പൊതുവെ അങ്ങനെ വരക്കാറില്ല വലിയ മുട്ട ല്ല വരയ്ക്ക അത് ചെറിയ മുട്ടല്ലേ വരക്കാറില്ല
ആഹ്
എന്നാ ശരി
പിന്നെന്താ ആഹ് ഓക്കേന്നാ